ആഹ്
ആഹ് കേൾക്ക്‌ണ് ണ്ട്
ആഹ് ആഹ് ആഹ് എന്താ വിശേഷം?
നല്ല വിശേഷം ഇങ്ങനെക്കെ പോണ്.
ഉം ഇന്ന് ക്ലാസ് ഇല്ലേ?
ഇല്ല ഇന്ന് ക്ലാസ്സ്ല്ല ടീച്ചേഴ്സിന് വാലേഷനായോണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അപ്പ ഇന്നൊയിവാണ്
അഹ്ശെരി ആഹ് ആഹ്
ആഹ് ഇങ്ങളെ വർത്താനക്കെ എന്താ?
സുഖാണ് കൊഴപ്പൊന്നുല്ല.
ആഹ്
ഉം ഉം ഉം പണിളൊക്കെ കഴിഞ്ഞോ വീട്ട്ത്തെ?
പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ ഓരോ മൂലക്കന്ന് തൊടങ്ങാനാണ്.
ന്റടുത്ത് ഞാന് ഇവടെ കെടക്ക്ണ്ട് ചായ കുട്ച്ചിട്ട്.
ആഹ് കർന്റ് ഇല്ലേനി ഫോണൊക്കെ ചാവാനായി കു ത്രക്കെയ്നി അപ്പ ഇപ്പൊ കർന്റ് വന്നപ്പോ ഫോണക്കെ കുത്തിച്ച് ചാർജ് ആക്ക.
അഹ് ശരി ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇന്നലെ ഓഹ് ഇന്ന് രാവിലെ പെരുമഴേനി വടേ ഇപ്പം ഒന്ന് ചോർ
അഹ് ശരിയാണ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഏയ് ഇവടെന്നും മഴ പെയ്തില്ല.
ഏയ്
ഇന്ന് വെയ്ല്ണ്ട് ഇന്ന് വെയ്ല്ണ്ട് വെയില്ണ്ട്ച്ചാ വല്യ വെയിലുല്ല ന്ന മഴയില്ല അങ്ങനെ നിക്ക്‌ണ്ട്.
ആഹ് ഇന്നാന്ന് ഇവ്ടെ പെരും മഴേനി. ഉം മിറ്റത്ത്ക്ക്‌ എർങ്ങും എർങ്ങാവു ലെയ്നി
ആഹ് ആഹ് ആഹ് ആഹ് എങ്ങനെ മഴ പെയ്ത അന്നത്തെസം പോക്കാ ണ്ല്ലേ? ഇവടെ അങ്ങനെണ്.
പിന്നെ മടിക്കാരം എല്ലത്ത് റേഞ്ച് ഉണ്ടാവൂല്ല കരന്റ് ഉണ്ടാവൂല്ല.
ആഹ് കറന്റിന് വല്യ കൊഴപ്പം വരൂല പക്ഷെ റേഞ്ച് പോവും മഴ പെയ്താല് കർന്റ് പോവോയ് ഇല്ലാന്നല്ല ഇന്നാലും കൊഴപ്പല്ലാന്ന് പറ്യ. ഉം ഉം കർൻ്റിനും മഴ വേ ണം മഴ വേണം അങ്ങനെന്നുല്ല കർൻ്റ് എപ്പളും പോവും. എപ്പ വേണങ്കിലും പോവാന്ന്റിയ
പോയാ പിന്നെ വരാനാണ് പാട്.
ആഹ് തെ
ആഹ് ങ്ങെളെന്താ ചെയ്യണത്?
അമ്മള് വീട്ടി കുത്തിരിക്ക.
ഉം മാരീഡാണോ?
ആഹ് മാരീടാണ്. മാരീടായിട്ട് പയ് നഞ്ചു കൊല്ലക്കായി. ഇന്നലക്ക് പതിനഞ്ച് കൊല്ലം.
അപ്പൊ മക്കളൊക്കെ?
മക്കള് ഒരാളള്ളോ മോളാണ്. പയ്നാല് വയസ്സായി. പത്താം ക്ലാസ്സിലാണ്. സ്കൂളിൽ പോയി. ഇപ്പൊ പത്തില്. ആഹ് ഇന്ന് റൊണാൾഡോ തോറ്റ സങ്കടത്തില് ഒരു ഇഷ്ടല്യ പോവാന്.
എഹെ ആഹ്
വിജേശ്വര എക്സാമാണ്. അപ്പൊ പോവാതിക്കാൻ പറ്റില്ല. രണ്ട് എക്സാം ഉണ്ട് രാവിലി ണ്ട് ഏഹ് ഈവനിങ്ങോ മോർണിങ്ങോ അങ്ങനെ ക്ലാസ് വച്ചിട്ട് അയില് എക്സാമാണ്. അപ്പൊ ആ അപ്പൊ അർജന്റീനെന്റെ നല്ല കളിയൊക്കേ. ആഹ് അപ്പൊ ന്ന് പോവാൻ മടില്ല. ആഹ് പോർച്ചുകയിലാണ് ഓള് പോർച്ചുഗലാണ് ഓള്. ന്ന് പ്പ ന്ന് അമ്മള് അർജന്റീനാണ്.
ഇനിയിപ്പ അർജന്റീന പുറം പോയാൽ
ആഹ് അതെ അതെ അപ്പൊ ഞാ പറഞ് ഇന്ന് കളിയാക്കണോരോട് പറയ അർജന്റീന ഇന്നത്തോടന്ന അറിയ ജയിക്കോ ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് നാളെ വന്ന് കളിയാക്കിക്കോന്ന് പറഞ്ഞാളെ അപ്പൊ ഇന്നന്നെ ടാസ് ക്കായിരിക്കും. നാളെ അർജന്റീന ജയിക്കാനെങ്കി നാട്ടി പോണ്ടട്ട പർഞ്ഞിനി.
ആഹ്
പോവ്വാതിർക്കെന്തായാലും പറ്റൂല. ഏ എക്സാമിള്ള കാരണം കൊണ്ട് പോതിരിക്കാൻ പറ്റില്ല ല്ലോ ഞാൻ പറയാ ഓളെരു സമാധാനം ത്തിന്. പോണ്ടിരും. പോവും എന്തായാലും. മ മടിയൊന്നുല്ല അപ്പൊ ഓൾക്കൊരു വേഷമോ അതാണ്. കളിയാക്കുന്ന മാത്രല്ല ആ പോയീലേ ന്നൊരു ആ ഇന്ന് അതെ തെ പക്ഷെ ഇന്നലത്തെ അത്ര തന്നെ ങ്ങട്ട് സ്റ്റോറ്റസ് സ്റ്റാറ്റസ് കാണുന്നില്ല. ഇന്നലെ ഭയങ്കരന്ന് ചെക്കന്മാരും പെണ്ണുങ്ങളും ഒക്കെ ഡ്രസീലിന്റെ വെച്ചിട്ട് ഇന്നോ കൊറേ ആൾക്കാരെ ഞാൻ അങ്ങോട്ട് ഊക്കിക്ക്ണ്. നാളെ നാളെ ഞാന് അങ്ങനെല്ല
പറ്റില്ല കാരണം ഇന്നങ്ങാനും അർജന്റീന പുറം പോയാ
ആ അതെ അതെ വാട്സ്ആപ്പ് എടുക്കണോ വേണ്ടന്ന് ള്ളത് ഞാന് നാളെ തീരുമാനിക്കും.
ഉം ഇന്നങ്ങാനും അർജന്റീന പുറം പോയ കഴിഞ്ഞി.
ആഹ് അതാണ് ആ ഒരുതൂണ്ട്. പക്ഷെ ഞാന് റൊണാൾഡോക്കെ കിട്ട അങ്ങനുള്ളൊരു ലവലസ് ഉണ്ട്. ചുന്ന
ആഹ് എന്നാലു ഒരു ഗോളക്കേ അടിക്കുന്ന് ഞാനും വിചാരിച് ഇത് ഒറ്റന്നും അടച്ചില്ലല്ലോ?
ഒന്നും അടിച്ചില്ല ഒന്നു അടിച്ചില്ല. അങ്ങനെ
പിന്നെങ്ങനെ ബ്ര എടി ഇന്നലെ ഒരു ഗോലിട്ടപ്പോ നെയ്മറാട്ടത് ആഹ
ഇന്നലത്തത്. അഹ് ഇന്നലെ ഇന്നലെ രണ്ട് ഇ ഒന്നല്ലായിരുന്ന അങ്ങനല്ലേരുന്ന ആണ് അഹ് രണ്ടേ ഒന്ന് ആഹ് രണ്ടേ ഒന്ന് ആഹ് അതെ അതെ അതെ അഹ് ലാസ്റ്റ് കോള് ഇപ്പ
അതയ്നി നല്ല ഫുുള്ളെല്ലാർതും
അണ്ട് പോന് പോയിട്ടെന്നല്ലത്ര പ്ലസ് ടുല അപ്പ എന്തേയ്ച്ച ആഹ് അപ്പൊ ഓന് എടക്ക് പോവാ അഹ് എട എടക്ക് പോവാതിരിക്കുവോ മറ്റേ ബസ്സ് കിട്ടീല്ല അങ്ങനെ എങ്ങനെർഞ്ഞിട്ട് അപ്പൊ എന്ത് ബസ് കിട്ടില്ലേന്നൊയ്ച്ച് ഞാന് അപ്പൊ ഇന്നോട് ർഞ്ഞ് എ ഇല്ലല്ല തോറ്റണ്ട് ഭയങ്കര വിഷമങ്ങ ഞാൻ പറഞ്ഞൊട്ത്തിട്ട് ണ്ട അപ്പൊ വതിരിക്ക അപ്പൊ ചക്കമാരൊക്കെ കളിയാക്കും ചെയ്യും ആഹ് അപ്പൊ ഞങ്ങള് മാത്രള്ള ഒരു ഗ്രൂപ്പ്ണ്ടേ ഞാനും ഇന്റെ മാപ്പിളിം അളിയനും മക്കളും മക്കള്ച്ചല് ഓന് മോന് മൂത്ത മോനും നാത്തൂനുള്ളൊരു ഗ്രൂപ്പുണ്ട്
ആഹ്
അപ്പൊ അയ്ല്ക്ക് ഞാനൊന്നങ്ങട് ഇട്ടൊട്ത്ത് പിന്നെ അളയിന് കടേ കൊണ്ടിരിക്ക്ണ്ടവിടെ ഓന്റെ വാപ്പ ആഹ് അപ്പൊ ഞാന് ഞാൻ ആഹ് ആഹ് റീല് കണ്ടിട്ട് അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞെ ചിരിച്ച് ചത്ത്ന്ന് പറഞ്ഞെ അപ്പൊ ഓ ഒന്റെ ഉമ്മ പറയാ ന്നട്ട് കുഴി കുഴി വെട്ടട്ടേന്നറയ മൂടാണ്ട് ചത്ത്ന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാ പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞ് ന്നിട്ട് ആ സി ആർ സവനെ അയിലിട്ടങ്ങട്ട് മുടിക്കളന്ന് പറഞ്ഞെ അപ്പൊവര് പഴനാട്ടര് മറ്റ ആ ആഹ് അപ്പൊ അതോ നല്ലത തന്നെയാണ് അപ്പൊ ഇന്നൊണ്ട് ഓള് സ്റ്റിക്കർ ഇട്ടക്ക മറ്റേ അപ്പന്ന് പറയുമ്പോ മറ്റേ ഒര് വളെ ഹ് കെ പി സി ലളിതങ്ങനെ കാരണെന്ത ആഹ് അതുപോലെ അവിടെ ഇമ്മ നിക്ക്ന്നോടത്ത് പറ്റ് മേടിക്കുന്ന ഒരു കടണ്ടേ ആഹ് അയിത്തെ ഏട്ടെ അർജന്റീനയുടെ ഭയങ്കര താണ് അപ്പൊ അയാള് ഞാൻ പറഞ്ഞ് അയാള് നിന്നെ കളിക്കീട്ട് ഇട്ടിട്ട്ണ്ടേ അല്ല എല്ലാരും കളിയാക്കീട്ട് അർജന്റീന രാജാവ് നട്ട് മറ്റാ ചെക്കൻ രാജാവ് ന്നൊക്കെ ഇട്ടുണ്ട് മെസ്സീനെ അപ്പൊ ഞാൻ പറയ ഇന്നറിയ രാജാവും രാജ്ഞിക്കെഞ്ഞർന് അപ്പൊ ഇന്നോട് പറയാ എന്താണ് ആഹ് എന്താണ് അർജന്റീന ഇന്നത്തെ കളില് പൊട്ടിയാല് ഒരാഴ്ചക്ക് കട തുറക്കൂലട്ടാ പാണം പഠിക്കൽക്കന്നണ്ട ആയിക്കൂല ആൾക്കാര്ന്ന് ഇന്നെ കൊല്ലള്ളൂന്ന് അത്രക്ക് കളിയാക്ക്ണ്ട് മറ്റുള്ളോര്ന്ന്
ആഹ് അത് കഴിഞ്ഞ അങ്ങനെയാണല്ലോ എത്ര വീഡിയോസ് ഞങ്ങളുടെക്കെ ഓരോരുത്തര് ഫോട്ടോ വെച്ചാണ്ട് കോളേജിൽ തന്നെ കോളേജിന്റെ ഇൻസ്റ്റഗ്രൂപ്പ് ര് സ്റ്റോറി ഇട ഞൊക്കെ തിരിച്ച് കിട്ടും
തിരിച്ച കിട്ടും കിട്ടതെക്കട്ടെ ജയിക്കട്ടെ ഫൈനലെങ്കിലും എത്ത ഹ ഫൈനലെങ്കിൽ എത്ര ഞന് റൊണാൾഡോ എന്തായിലും കപ്പ് എടുക് അതെ തെ തെ ആഹ് ഇഞ് നെക്സ്റ്റ് ക്വാർട്ടർ ആണല്ലോ കോർട്ടർ ഇണ്ട് സെമി ഫൈനല് പിന്നെ ഫൈനല് അങ്ങനെയല്ലേ
ആ അങ്ങനെയാണ് ഇന്നള്ളായല് ഇന്നത്തേ ജയിച്ചാ മതി
ഉം ഉം ഉം ഉം ഉം അതെ ഇന്നത്തേല് ജയിച്ചിട്ട്യാ ബാക്കി ആഹ അതന്നെ അത തന്നെ അതിന്നെ ഞാനും പറയണ ഇന്നത്തേൽ ജയിക്കണം
ഉം ബാക്കില്ലേലും കപ്പടച്ചില്ലേലും വേണ്ടില്ല
ആഹ അതെ ഒരിത്തിരി മുന്നിട്ട് നൽക്കണല്ലോ ആഹ് ഞമ്മക്ക് നാളെ കാണാന്നറ ന്നിട്ട് കൊറെ ആൾക്കാര് നിക്ക്ണ്ട് ബ്രസീലിന്റെ ആൾക്കാര് ബ്രസീലിന്റെ ആൾക്കാര് റൊണാൾഡോനെ അങ്ങനെ കളിയാക്കീല ന്റെ മോളല്ലേ അത് മോള് നാത്തൂന്റെ മോനിം അങ്ങനെ കളിയക്കാന്നല്ലാത മറ്റുള്ളവർ പുറത്തുള്ളവരൊന്നും ഞാന അങ്ങനെ കളാക്കിയിട്ടില്ല ബ്രസീലിന്റെ ആൾക്കാർക്ക് അവര് ആഹ എന്നാല കളിയാക്കാൻ പോകും
കലക്ക് ഫസ് ഉച്ചിത്തത്തിലെ കളിയാകീനു പിന്നെ മൂന്ന് കളി ഫസ്റ്റ് ബ്രസീല് പിന്നെ പോർച്ചുഗല് പിന്നെ അമ്മൽതോ ഒക്കപ്പാടെ ഒപ്പം വന്നപ്പോ ഞാൻ നിർത്തി
ഒന്നണ്ട് ഒന്നണ്ടായിന്ന് ഒന്നുണ്ടായിരുന്ന് മറ്റേ ബ്രസീലും അർജന്റീന പൊട്ടുകയാണെന്നുണ്ടങ്കച്ചില് പോർച്ചുഗലിന് എടുക്കാൻ പാടില്ല എന്നുള്ള അങ്ങനെരു ഇതൊക്കെ വന്നേരുന്നു ആർക്കും കിട്ടന്താ അങ്ങനെരുത് ഫ്രാൻസ് ജർമ്മനി ആരെത്താലും വേണ്ടില്ല ഈ മൂന്നാൾക്കും കിട്ടണ്ടന്നുണ്ടായിരുന്നു
പോർച്ചുഗൽ ഇതുവേരെ ഒറ്റോന്ന് ഇട്ത്തില്ലല്ലോ
ഓഹ
പോർച്ചുഗല് ഇതുവരെ ഒറ്റ ഒന്നും ഇട്ത്തില്ല
ആഹ് അതാണ് അവർക്ക് സങ്കടം
ആഹ് പിന്നെ റൊണാൾഡോന്റെ ഒക്കെ ലാസ്റ്റ് കളിയന്ന് പറയണ്ട്
ആഹ പിന്നെ അതെ അതെ അതെ അങ്ങനെ പറയണ്ട് ഉം ഇനി എന്നാ ആഹ് ആഹ് ആഹ് എന്നാഞ്ഞ് അണക്ക് ക്ലാസ്
ഇനിക്ക്ഞ്ഞ് നാളെണ്ടാവും വിചാരിച്ച്ണ്
ആഹ് ആഹ് ആഹ് അവ്ടെ അടുത്തന്നേ
അല്ലാ എനിക്ക് കൊറച്ച് വി ദൂരണ്ട് മൂന്ന് ബസ്സ് കേറാണ്ട്
അള്ളന്റെമ്മേ അങ്ങനെ പോവ്വാ എത്ര മണിക്ക് പോവും എത്ര മണിക്ക് വരൊക്കെ ചെയ്യാ
ഉം വീട്ട്ന്ന് ഏഴേകാലിന് എറങ്ങും
അത്രേം നേര്ത്തെ പോണല്ലേ
ആഹ് ഒമ്പതേക്കാലാവുമ്പോ കോളേജിൽ എത്തും
അയ്ശരി അള്ളാ രണ്ട് മ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ യാത്രണ്ട്
ആഹ്
അപ്പതെന്താ അത്രയും ദൂരെ പോയി
ആഹ് അത് അവ്ടെ കിട്ടി അവ്ടെ പോയി
ആഹ്
കോളേജ് ഗവൺമെന്റാ ഗവൺമെന്റല്ല രണ്ടുമ്പാടെ
രണ്ടുമ്പാടെ ആഹ്
ആഹ് കൂടുതല് മാനേജ്മെന്റാ
ആഹ് മാനേജ്മെന്റ് ഉം ഉം ഉം എന്താ സെക്കന്റാ തേർഡാ ഫസ്റ്റാ
ഞാന്പ്പോ തേഡ്
ഉം തേർഡ് ഇയറും എന്തത്ങ്ങനെ പഠിച്ച് പോവ്വാ കല്ല്യാണം കഴി ക്ക്ണൊന്നൂല്ലേ
അഎക്കെങ്ങനെ വീട്ടില് ആലോയിച്ച്ണ്ട്
ആഹ് അപ്പൊ ഇങ്ങള് വേറെ വെല്ലതും ആലോയ്ച്ച്ണ്ടോ
ഏ ഏ
ഹ് ഹ് എല്ലാ ഇണ്ടെങ്കി പിന്നെ അതണ്ട് പറഞ്ഞാ പിന്നെ കാര്യം കയിഞ്ഞല്ലോ
ഉം ആയിണ്ടെങ്കിലും നടത്തിയൊന്നും തരില്ല
ആതാ അയ്കൊണ്ട് ഞാനയിന് നിന്നിട്ടില്ലാന്നൊക്കേ ഇവ്ടെ അത് തന്നേ പറഞ്ഞൊട്ത്ത്ക്ക്ണ്
ആഹ് ന്നാലെയ് അയിക്കോട്ടെട്ടോ
ആഹ് അയ്ക്കോട്ടെ അയ്ക്കോട്ടെ ശരി